കാരം എന്തൊക്കെ വർത്താനം
എന്ത് വർത്താനം ഫോണ് കളിക്ക ടി വി കാണ അങ്ങട്ട് ങ്ങ്ട്ടും ന്നക്ക
അതെന്നെ വർത്താനലെ വേറൊരു വർത്താനൂല്ലേ
എവിടെയും പോയില്ല ഞാൻ പുറത്ത് പോണം വിചാരിച്ചിട്ട് പിന്നെ എന്തൊ ഒരു മടി പിടിച്ചു എവിടയും പോയില്ല പിന്നെ
ഉം ഉം ഉം
പിന്നെ കൊറച്ച് ഇൻസ്റ്റയില് കയറി കളിച്ചു കൊറച്ച് വാട്സപ്പ് നോക്കി പിന്നെ കൊറച്ച് വീട്ടുള്ളരോടെ കൊറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൊക്കെ പറഞ്ഞ
ആഹ് എന്താ കഴിച്ചേ
ചായ കുടിച്ചു
ആഹ് ആഹ്
ഒന്ന് കഴിച്ചിട്ടന്നുമില്ല എന്താ മിച്ചാറോ അന് - മിച്ചറല്ല എന്തായും വ വറുത്തായ ഉണ്ടായി വറുത്തകായ ചിപ്സ് ഉണ്ടായി ആഹ് അത് കഴിച്ച് ഇങ്ങനെ ഇരിക്കയ പ്പാ കുഞ് ഇപ്പാ അളിയൻ അവിടുന്ന് വിളിച്ചിന് അപ്പൊ കുഞ്ഞനെ കാണാൻ വേണ്ടി മ് വീഡിയോ- നാക്കി ഇങ്ങനെ കൊറച്ച് നേരം സംസാരിച്ചു ഇപ്പൊ കഴിഞ്ഞിട്ടേയുള്ളു
ഏയ് അത്ശരി
ഓന് ഒരു കൊഴപ്പോയില്ല കേട്ടോ ഓന് നല്ല ഹാപ്പിയാണ് അവിടെ
ശരി ആഹ് ആഹ് ആഹ് അത് ശരി ആഹ്
ഇതുവരെ അമ്മേനെ വിട്ടു നിന്നിട്ടില്ല
ആഹ് ആഹ് ആഹ്
അവിടെ മക്കളൊക്കെ ഉള്ളവരും ഒണ്ട് ഇപ്പം ഏയ് ഇല്ലയില്ല ആഹാ എടക്കിടക്കൊക്കെ അമ്മ അമ്മ ഇങ്ങനെ പറയും പിന്നെ അവിടെ ഒന്നാമത്തെ വിഷയം ചേച്ചിമാരെ മക്കളുണ്ട് രണ്ട്- ചെറിയ മക്കളാ ചെറുത് എന്ന് വെച്ചല് രണ്ടും മൂന്നും വയസൊക്കെയയെ ഓര് ഉള്ളതും കൂടി- ഇങ്ങനെ അവർടെകൂടെ ഇങ്ങനെ കളിച്ചാളും അതുകൊണ്ട് പിന്നെ വലിയ കൊഴമില്ല ആഹ് ഒറ്റക്ക് ആവുമ്പോ അത് ട്ടഞ്ചിങ്ങനെ പ്രശ്നം വരുവാ
പിന്നെ എന്തൊക്കെയാ എടെ എങ്ങനെണ്ട അമ്മക്ക് പനി
അമ്മ കിടക്കുന്ന തന്നെ ഇണ്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ചു ഇപ്പൊ കൊറച്ചു നേരത്തെ വിശപ്പില്ലന്ന് പനിപിടിച്ചാ പിന്നെ അങ്ങനെയാണല്ലോ
ആഹ് കഞ്ഞിക്ക് എന്തെ കൊടു ആഹ് കഞ്ഞിക്ക് എന്തെ ഉണ്ടായിരുന്നേ അമ്മക്ക് കൊടു
കഞ്ഞിക്ക് എന്ത് എന്താ അച്ചാറും കൂട്ടി എന്താ കുരുമുളകോ എന്താ പൊടിച്ച എന്തോ അച്ചാറന്തോ വേറെ ഒന്നൂ ല്ല അതെന്നെ ഭയങ്കര കഷ്ടപ്പെടുത്തിട്ട് കുടിക്കൂല തിന്നല്ല കുടിക്കല്ലേ മര്യാദിക്ക് ആഹ് മതി ക ആ കഞ്ഞിന്റെ വെള്ളം കുടിച്ചാൽ മതി ആ ക്ഷീണം തന്നെ മാറി കിട്ടും ഉള്ളത് ഒന്നും കഴിക്കൂല്ല
ആഹ് ആഹ് ആഹ്
ആഹ് അത് നമ്മളായാലും അങ്ങനെ തന്നെയ പനി വന്നാൽ പിന്നെ ഒരു ടേസ്റ്റ് ഇണ്ടാവൂല ഉള്ളിൽ അതോണ്ടാണ് എനിക്കൊന്നും ഈ കഞ്ഞി കണ്ണെടുത്താ കണ്ടൂടാ
തീരെ രസുണ്ടാവൂല അല്ലേ ഏ ഈ പനീയ വരാണ് ഈ പാനീയന്നെ പല വീതം ഉണ്ട് ഉണ്ടാവലോല്ലേ നമുക്ക് ചില പനി വരുമ്പോ നമുക്ക് ചെില ഭക്ഷണങ്ങ ടേസ്റ്റ് തോന്നും ഏ കഴിക്കും കഴിക്കയും ചെയ്യും ഏഹ എന്നാ ചെിലിയ പനി വരുമ്പോ ആഹ് ചെിലിയ പനി വര നമുക്ക് ഒന്നും ആടല്ല വെള്ളം തന്നെ കുടിക്കാൻ തോന്നുന്നു മുല അങ്ങനത്ത് ഉണ്ടാവൂലേ ഉ ഉ ആഹ ആഹ ആഹ ഇപ്പൊ എക്കിപ്പോ ഞാൻ പറഞ്ഞിുന്നില്ലേ പനി ഒരാഴ്ച മുന്നോണ്ടായിരുന്നുന്ന്
ഹം
അതെന്താ ചെറുതായിട്ടള്ളൂ പക്ഷെ ഭയങ്കര ക്ഷീണയിരുന്നു പക്ഷെ നല്ല ഭക്ഷണം കഴിച്ചന്നട്ടോ പനിയാണെങ്കിലും ഭക്ഷണം സ്ഥല്ലം കഴിക്കൂ
ആഹ ചെല്ല പനി ഉള്ളില് മാത്രമേ ഉണ്ടാവൂ പുറമെുള്ളള്ളവർക്കൊന്നും മനസ്സിലാാവൂില്ല ചെല്ല പനി അങ്ങന ഉള്ളിൽ പനിക്കണ്ടെങ്കില് അറിയല്ലല്ലോ
ഉം ഉ
ആ
പിന്നെ എന്തൊക്കെയാ ഇപ്പ എന്റെ കുട്ടി വന്നിട്ടേ കു വായൽ വെച്ചില്ല വെച്ച് തന്ന് നിന്റെ അടുത്ത് ഇരിക്കണ്ട് മെന്റോസ് ഇല്ലേ മെൻഡോസ് അബൽ ആഹ അതന്നെ ഉ നോള് കേട്ടോണ്ട രിക്കണ് ഉ എന്തൊക്കെയെന്നിട്ട് അരികി ഭക്ഷണത്തിന്
ഗ്രാഹത്തിടുത്തേക്ക് എൻന്റെ ഒച്ചക്ക് എത്ത വെപ്പിറ്റടിക്കും എല്ലാരും എന്ത്്യാനാ
പിന്നെ പിന്നെ എന്തൊക്കെ എ ചര ഒന്ന് പറ ഇവിടെ കറി ചക്കക്കുരു കറി ചക്കക്കുരു ചക്കക്കുരു വെള്ളരി അല്ലല്ല ചക്കക്കുരു വെള്ളരി ഓക്കെ എനിക്ക് നല്ല ഇഷ്ടം ഞാന വെറുതെ കുക്കറില ഇിട്ട് പുഴുങ്ങി കഴിക്കും
ആഹ അല്ലാതെ മറ്റേ ഇവര സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ അരിയൊക്കെ മുൊടിച്ചിട്ട് ചക്കക്കൂര കെട്ടിട്ട്
ആരിയ വാറത്ത പൊടിച്ച ചാക്കക്കരുട എന്താ അപ്പ സംഭവം
ആ അത് അങ്ങോട്ടൊന്നും ഇണ്ടോന്ന് എനക്ക്റിിയൂല്ല
ഉ ഉ ഉം സ്ഥലത്ത് ആഹ്
നമ്മള അരിയില്ലേ അരി വറുത്ത് പൊടിച്ചിട്ട് അതിന്റെ അകത്ത് എന്തൊക്കെ ശർക്കരാ ഇതൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ ചെയ്വവളട്ട് എനിക്ക് കറക്റ്റ് പറഞ്ഞല്ല അത്
ത്ത് പൊടിച്ചിട്ട് ശർക്കരയും തേങ്ങയും ചെറു ചീരവുംൊക്കെ ഇട്ടിട്ട്
ആഹ അത് തന്നെ തേങ്ങ ഇട്ട് തേങ്ങ ഇടല്ലോ തേങ്ങ നമ്മള് അത് കഴിക്കുമ്പോ മാത്രല്ല അക്ക് തേങ്ങ ഇട്ട് വെച്ചാൽ അത് പഴകി പോകല്ലോ
അപ്പപ്പ കഴിക്കാ അപ്പപ്പ കഴിക്കാ അങ്ങനെ വൈകാൻ പാടില്ല
ആഹ് ഇല്ല ഞങ്ങ അങ്ങനെ ചെയ്യ ചല് തേങ്ങ ചെറകിട്ട് നമ്മൾ കഴിക്കുമ്പോ ഇടും മൊത്തത്തിൽ ഇടൂല കഴിക്കാൻ നേരം ചിരകിട്ടി ഇട എന്നിട്ട് കഴിക്കൂ
ഏ അ അത് അല്ല അത് രസം ഉണ്ടാവലട്ടോ കഴിക്കാൻ നേരത്തെ ഇടുമ്പോ കഴിക്കാൻ നേരത്തി ഇടത് രസംണ്ടാവൂല എന്താ ശർക്കരയും തേങ്ങയൊക്കെ മിക്സിയിലിട്ട് അരച്ച് ഈ ഈ ബിലാരി പൊടിച്ചത് അതും കൂടി ണ്ട് മിക്സ് ആക്കുമ്പോ അത് നല്ല രസമാണ് ബടെ കർ കടാ കഞ്ഞ
ആ അല്ല കഞ്ഞല്ല ഇതുപോലെ തന്നെ ഒരു പൊടിിയ അതിന്റെകത്ത് എന്തൊ പോട്ടിട്ട് ഇന്താക്ക വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്ക കിട്ടിട്ട് അതിന് വേറൊരു ടേസ്റ്റ് ആയി എന്ത മരുന്നാണത്
ഉം ഉം മരുന്നൊന്നും എങ്ങനെ എനിക്കറിയില്ല ആ ഇനി അവിടെ ഉൽവാ കഞ്ഞിയൊക്കെ വെച്ച കുട
പിന്നെ എന്താ ഒരു ലേഹ്യം പോലത്തെരു സാധനം ക ഒ അമ്പളെ കറുത്ത അരുവല്ലേ
ആഹ
അതുപോലെ ഉണ്ടാവും
മ ആ
ഉ എന്തൊക്കോ സംഭവങ്ങട അമ്മക്ക്റിയ ഇതിനെപ്പറ്റിയ അമ്മമ്മ പണ്ട് കാലള്ളല്ലേ അമ്മ
ആഹ ആഹ ഈ പണ്ടത്തെ കർക്ക് ഇത് കൊറച്ച കൂടെ അറിയൂ ആഹ പിന്നെന്താ എന്താ അമ്മമ്മ ചെയ്യണ് ഉ അമ്മമ്മന്ത്
അഹുള്ളേ മറ്റേ ചാജി പീറ്റക്കി
ആഹ അതന്നെ കാലം പോയപ്പോ ല്ലേ ഉ ഉ
അത് ഒരു ഭാഗം നോക്കുമ്പോ അത് ഭയങ്കര പ്രശ്നമാണ് ഏട്ടോ കഴിഞ്ഞ ദ സസം ന്യൂസിൽ കണ്ടില്ലേ ഏത ഒരു ചെക്കെ ഒരു പെണ്ണിന്റെ കൂടെ ഫോട്ടോ ആക്കി വച്ചിട്ട് ഭയങ്കര പ്രശ്നം പ്രശ്നായിരുന്നു ആരോ എഡിറ്റ് ചെയ്ത സംഭവം ആ എോ എഡിറ്റ് ചെയ്ത് വെച്ചി ഇ ഭയങ്കര കുടുംബ പ്ര്രശ്നൊക്കെ ആയിരുന്നു
കാ കാട്ടുമ്പളേ വീട്ടാർക്കെ എന്ത് ഉം ഇങ്ങനത്തൊക്കെ എന്തായാലും അതന്നെ ഇങ്ങനത്തെയൊക്കെ ഇണ്ടായല് കേടുവുണ്ട്
ആഹ് മക്കൾക്കൊക്കെ നല്ലതാണ്ട്ടോ പഠിക്കാനൊക്കെ എന്തേലും നമുക്ക് അറിയാത്തെ ഉണ്ടെങ്കിൽ അയില് പോയി അടിച്ച് നോക്കിയാല് കറക്റ്റ് പറഞ്ഞരും
ആഹ് ആഹ് ശരിയാണ് ഉം ഉം പിന്നെ എന്തൊക്കെയാണ് നിങ്ങള് ജോലി ചെയ്യ് ന്നാളാണോ
ഞാന് ഞാൻ പറഞ്ഞില്ലേ വ വണ്ടീ പോവലായിരുന്നു പിന്നിപ്പോ
ആഹ് മറന്നോയിട്ടോ കൊറേ ഓള് അങ്ങനെ മേ ആഹ് പിന്നെന്തൊക്കെയാ
എന്തേലും വിളിച്ചായിരുന്നോ നേരത്തെ
കൊറേ പേരിങ്ങനെ വിളിക്കും
ആഹ് ഞാൻ ചിലപ്പൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഫ്രീ ആകുമ്പം ഗ്രൂപ്പിൽ ആരേലും ഫ്രീ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാ അപ്പൊ ചെലോര് ആഹ് ഇണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ഐ ബിൽ പോയിട്ട് ഞാൻ ആദ്യം അങ്ങോട്ട് പറയും ഞാൻ ബോയ് ആണ്ട്ടോ പിന്നെ വെറുതെ നമ്മ നമ്മള് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ
ആഹ് ചിലരു ഫ്രീ ന്ന് പറയും പിന്നെ അതില് പോയി നോക്കുമ്പം ഓലെ വിളിച്ചാൽ കിട്ടൂല
ആഹ് അത് ഒരു കോള് വരുന്നെ ഞാൻ ഞാന് ആരൊണ്ട് ചോദിക്കുമ്പോ ചിലരൊക്കെ എന്റെ ഐ ബിൽ ഇങ്ങോട്ട് വി അതിന് മെൻഷൻ ആക്കിയിട്ട് ഐ ബിയിൽ വന്നിട്ട് വിളിക്കട്ടേന്ന് ചോദിക്കും പിന്നെ ഓര്ടെ ഒരു വിവരോം ഉണ്ടാവില്ല പിന്നെ ആന്ന് പറയുമ്പം പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നേം ചോദിക്കും വിളിക്കട്ടേന്ന് അപ്പം അപ്പൊ ഞാൻ എന്തേന്ന് ആയിരിക്കില്ലേ ഇയ്യ്
അങ്ങനെ കൊറേ വന്നിട്ടുണ്ട്
ആഹ്
പിന്നെ ഞാൻ ഇന്റെ വ പണി നോക്കി അങ്ങട് പോകും ഞാൻ ഞാൻ എനിക്ക് കൂടണ സമയത്ത് നോ
ആ് നമ്മള എങ്ങനെ നോക്കിിട്ടൊന്ന് മെനക്കെടാണെങ്കിൽ കാര്യുണ്ട് പക്ഷെ എന്നാലും
ഉം ഉം ഉം ഉം ഉം ഉം ഉം
വെറുതെയിരിക്കുംമ്പം കാണാം നോക്കാൻ അല്ലാതെ ഞാൻ വേറെ ഒരു ഗ്രൂപ്പില്ല അത് ഗേൾസിന്റെ ഗ്രൂപ്പാണെന്ന് പിന്നെ അവിടുന്ന് ഞാൻ എക്സിറ്റ് ആയി എന്നെ എനിക്ക് ആരോ കേറി ലിങ്ക് തന്ന് അതിന്റെ
ഉം ഉം
പിന്നെ ഞാൻ എല്ലാം എക്സിറ്റ് ആയി
ഉം
ബോ അത് ഞാൻ ഗ്രൂപ്പില് ചോദിച്ചിന് ബോയ്സിനായിട്ടുള്ള ഗ്രൂപ്പ് ഉ
ആഹ് അ ആഹ് ആഹ് ഇതിലിപ്പോ ബോയ്സ് കുറവാണല്ലോ അല്ലേ ലി അല്ലല്ല ഇതില് കുറവാണ്
ഒരു നാലഞ്ചു പേരെ ഞാൻ കണ്ടു അതില് ഒരാളെ ഞാൻ വിളിച്ചപ്പം കിട്ടി രാവിലെ
അപ്പം ഇന്നെ തന്നെ ഒര് മൂന്നാള് വിളിച്ചു
ആഹ്
വോയിസ്‌ കൊറവാണ്
ആഹ് പേര് നോക്കിയിട്ട് ഇങ്ങ മനുഷ്യരടിക്കുന്നപോലൊക്കെയുണ്ടാകും ഐബിയിലൊക്കെ എന്തേലൊക്കെ വന്ന് പറയും
ഉം ഉം ഉം എന്തേലുവാണ് കംപ്ലൈന്റ് ചെയ്ത മ ആ ഉം ഉം. പിന്നെന്തൊക്കെണ്.
ഇങ്ങനെ പോണ് ഇനി കൊറച്ചഴിഞ്ഞിട്ട് ഇപ്പം ചോറ് കഴിക്കണം. കെടക്കണം നാളെ ബാങ്കിലൊന്ന് പോവാണ്ട്.
ആ എന്താണ്.
ലോണിന്റെ ഒന്ന് എ ഒന്ന് രണ്ട് പേപ്പർ കൊടുക്കാന്ണ്ട്. ഭയങ്കര ചോറയാണോ ഇത്. ഇതിന്റെ പിന്നാല ഇങ്ങനെ നടക്കണം ലോണ് ലോണ് ലോണ് ലോണ്. ഒരു പേപ്പർ റെഡി ആയി പോയി നോക്കുമ്പം പിറ്റേന്ന് പറയും ഒരു പേപ്പറൂടി ഇണ്ട്ന്നറിയും.
തന്നെയാണ് അവിടെ പോയാ അങ്ങനെ പറയും.
ഉം. പിന്നെ എന്നാലും അത് ചെറിയ പൈസയൊന്നല്ല പത്തു ലക്ഷത്തിന്റെ ലോണാ. കിട്ടിയാ മതിയായിരുന്നു ന്നാ ജീവിതം ഒരു വഴി രക്ഷപ്പെടേർന്ന്.
ഉം. ആ അതൊക്കെ ശെരിയാവും, അതൊക്കെ ശെരിയാവും.
ഉം ശരിയായ മതിയായിരുന്നു ഞങ്ങള് മൂന്ന് പേരായിരുന്നു. നോക്കണെ ചാച്ചപ്പം ഒര്ത്തന് പൈസേന്റെ പ്രശ്നം കൊണ്ട് ഡി പോയി പോയ ഓ ഞങ്ങള് തുടങ്ങീട്ട് പിന്നാലെ വരാന്നറിഞ്ഞ്.
ആ.
ഇപ്പ രണ്ടു പേരേള്ളൂ. ഇപ്പ ടോട്ടൽ മുപ്പത് ലക്ഷായി ഞങ്ങൾ വിചാരിച്ചത് അപ്പ അത് ഇരുപതായി.
ഉം ഉം ഉം ഉം ഉം ഉം. പിന്നെ അവിടെ ഇന്ന് മഴെയ്തോ പിന്നെ. ഉം ഉം ഉം. ഇവിടെന്ന് ചാറ്റി പോയി ഇവിടെന്ന് ചെറുതായിട്ട് ഒന്നെ ചാറി പോയി.
ആ ഇല്ല ഇവിടെ പിന്നെ പെയ്തിട്ടേല്ല. മ്മള് വിളിച്ചതിന് ശേഷം പിന്നെ പെയ്തില്ല ആ ഉച്ചക്ക് അതോട് കൂടി കഴിഞ്ഞ്. പിന്നെ വെയിലൽ തീരെ ഇല്ലായിരുന്നുട്ടോ. വെയില് വെയിലില്ല ഫുള്ള് മഴന്നെ, ഒരു ആ.
അവിടെ പിന്നെ ഈ ഉരുൾ പൊട്ടണ അങ്ങനത്തെ പ്രശ്നോ എന്തേലുംണ്ടോ.
ഇല്ല ഇവിടെല്ല, ഇവിടന്ന് ഒരു ഏകദേശൊര്. പത്ത് പതിനഞ്ച് കിലോ, പത്ത് കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ.